ലോ...
ഹൽ, ഹലോ. കേക്കണില്ലേ?
ആഹ്, കേക്കണ്ട്.
ആഹ്, എന്താ സുഖം. എന്തൊക്കെ അവിടുത്തെ വിശേഷം?
ഇവിടെ സുഖം തന്നെ. അങ്ങനെ പോവണ്ട്, ചായ കുടിച്ചോ?
ആഹ്, ചായ കുട്ചു. ചായ കുട്ചു.
ഏഹ്, എന്തേ ചായക്ക്. ഓ ചായകുടിച്ച് എന്തേന് കടി...
കടി... ഇപ്പോ.. മുറുക്കുണ്ടായിരുന്നു.
ആഹ്, ആഹ്, ആഹ് ഞാന്... വിടെ പൊറത്ത് ഹോട്ടൽലയ്നി. വിടെ പോയി ചായിം. ഒരു സമൂസിക്കെ കഴിച്ചു.
ആഹ്, ഡെയിലി ആയി അങ്ങൻ തന്യാണോ? ചായിം സമൂസിം പൊർത് ന്ന് ന്യേണോ?
അല്ല, നാനിപ്പോ, ഇന്നിപ്പോ, കൊറച്ചായി. പോയിട്ട്, ഇങ്ങനെ, ഇവിടെ, ഇങ്ങനെ ഇരുന്ന് പെരയിലിങ്ങനെ ഇരുന്ന് ചടച്ചി ട്ട്... ഒന്ന് പൊറത്ക്ക് എറങ്ങാന്നൊള്ള രിതീ ല്, രണ്ട് ചെങ്ങായിമാരെ കൂട്ടിങ്ങനാണ്ട് പോയതാണ്.
ആഹ്, അതെല്ലേ? ഇപ്പ, പൊതുവെ എല്ലാരും ങ്ങനെ പൊറത്തു പോയി കുടിക്കല് സാധാരണയിക്ണ്.
കൂടികൾ. ആഹ്, അത് നന്നായിട്ണ്ട് പ്പോ? ഞാനിപ്പോ, അങ്ങനെ. പോക്കൊന്നു ഇല്ല. ഇന്നിപ്പോ ന്തോ, പ്രത്യേക ഒരു ചടപ്പ് വന്നപ്പോ. മെല്ല ങ്ങനെ എറങ്ങി, ചെങ്ങായിമാരപ്പ ങ്ങനെ നടന്നു പോയി കുടിച്ച്.
ആഹ്, അതെ, അതെ. ആഹ്, എ ടക്കൊക്കെ എറങ്ങണത് നല്ലതാണ്.
ആഹ്. ഇതെന്താന്ന് വെച്ചാല്, ഒന്നെടുത്ത് കഴിഞ്ഞാലിപ്പൊ, ഒരു കട്ലയിറ്റ് ഫസ്റ്റ് ടുത്ത്. ടുത്കഴിഞ്ഞാ പിന്നെ അയിന്റെ ടേസ്‌റ്റൊണ്ട് അട് ത്ത കടി എടുക്കലാ?
ആഹ്, വെറുതെ.
ഒര്, നമുക്ക് നിയന്ത്രണാണ് പറഞ്ഞമാരി കിട്ടണില്ല.
ആഹ് പൊതുവെ ആൾക്കാരൊക്കെങ്ങനെ, ശരീരംങ്ങനെ, ക്ഷ യിച്ചൊണ്ടിരിക്കാണല്ലോ? അത്, പിന് ഉം, എല്ലാരും പ്പ ഈ ഫാസ്റ്റ് ഫുഡും. എണ്ണക്കടിം, പ്പ രാത്രിയായ മന്തി. അൽഫാമ്, ങ്ങനൊരു ജീവിത ക്രമായിങൊണ്ടിരിക്ക്ണ്ട്.
ഉം, ഉം, ഉം ആഹ്, ഇപ്പെല്ലാർക്കും മന്തിം കാര്യങ്ങളും മതി. അല്ല, എന്ത് പരിവാ ടിണ്ടെങ്കിലും മന്തി വാണം. ഏഹ്, അങ്ങൻത്തൊരു കാലഘട്ടായി മാറീക്ക്ണ് പ്പൊ?
അതെ, അതെ
നമ്മള്, ആരോഗ്യം അങ്ങട്ട് നോക്ക്ണില്ല. നമ്മള് നമുക്ക്... ഇപ്പള്ളന്താണ് താല്പര്യം അത്. തിന്നുകയും അത് ചെയ്യും ചെയ്യുന്ന, അയ്ന് ശേഷം പിന്നെ വരാള്ളത് നമ്മളാലോയ്ക്ക്ണേ ഇല്ല.
ഇല്ല, ല്ല, അല്ല. നമ്മക്ക്, ഇപ്പെന്താപ്പ കണ്ണിന്റെ മുന്നില് അപ്പ കണ്ട്ച്ചാ അത്ട്ത്ത് കഴിക്ക. അത് നമ്മടെ ശരീരത്തിന് പറ്റ്ണതാണോ, പറ്റാത്തതാണോ, ഒന്നും ആരും ശ്രദ്ധിക്ക്ണില്ല.
ഉം, ഉം, ഉം
ഉം, പ്പോ, പ്പോസ്പിറ്റലിലൊക്കെ പോയാ.... തന്നെ നമക്ക് കാണാം. ഒക്കെ ചെറുപ്പ ചെങ്ങായിമാരാണ് ഓരോ രോഗങ്ങൾ വന്ന്ട്ട് ചികിത്സക്ക് വര്ന്നത്.
ഉം ആഹ്, നമ്മളെ ഈ ഒര് സമൂഹത്തിന്റെ, ഒരു കാലഘട്ടത്തിൻ്റെ ഈ ജൻസി... ഉള്ളൊരു കൊയ്പ്പാണ്. കാരണം നമ്മള് ഇപ്പ പണ്ട്.. ഇപ്പത്തൊൾക്കാര് എന്ത് ചെയ്യും. ചായ നന്നായി കുടിക്കും.
ആഹ്
പക്ഷെ ഓരതിനൻസരിച്ച് നടക്കലും അതിനരിച്ച് എക്സൈസും കാര്യങ്ങളും വ്യായാമൊക്കണ്ട്. ഇപ്പത്തെ കാലഘട്ടത്തില്.... ഇപ്പ ജിമ്മിന് പോണോരാണെങ്കെ ഓര് ഓൽക്കൊര് കറക്റ്റൊര് പ്ലാന്ണ്ടാവും എന്താ ചെയ്യണ്ട് ഏ ഏ മധുരങ്ങനെ കഴിക്കൂല പഞ്ചസാരുപയോഗിക്കൂല അപ്പോര്പ്പതീല് കയ്ച്ചിലാവും ഓൽക് ഓൾറെഡീ ഇത്ണ്ട് ഒര് ടൈം ഷെഡ്യൂൾ ഇണ്ട് ഇപ്പ നമ്മക്കങ്ങനല്ല നമ്മക്കെന്താച്ചാല് നമ്മള് ചായ കുടിക്കേം ചെയ്യും നല്ല നമുക്ക് വേറെ ഇതൊന്നുല്ല ഇപ്പൊ എക്സൈസും കാര്യങ്ങളൊന്നുല്ല
താങ്ക് യു
അപ്പൊ ഇതാണ് നമ്മളെ പിന്നോട്ട് വലിക്ക ഇതാണാരോഗ്യത്തിന് ഒര് പ്രശ്നാക്കി വരും പ്രശ്നായിട്ട് വര
അതെ അതെ ഇപ്പ നമ്മള് മുന്നത്തെരു തലമുറ ജീ ജീവിച്ചത്രൊന്നും നമ്മള് ജീ ച്ചോളണന്നില്ല കാരണം അവരൊര് എമ്പത് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ച്ക്ക്ണു വെച്ചാ നമ്മളൊര് അർവത്. അത്രിം ജീവിക്കുംന്ന് പറയാൻ പറ്റൂല അങ്ങൻത്തൊരവസ്ഥയിലൂടെയാണ് നമ്മള് കടന്ന് പോയിക്കൊണ്ടിരിക്ക്ണ്
ആഹ് ആഹ് ആഹ് ആഹ് അതൊറപ്പായിട്ടും
അതെ അതെ പ്പ നമ്മളിപ്പെവ്ടെ നോക്കാണെങ്കിലും ഇപ്പൊര് പൊഴ ഇണ്ടെങ്കിൽ ആ പൊഴയുടെ വക്കത്തൊരു ചായക്കടിം ചായേണ് ഇപ്പെല്ലാടത്തും മെയ്ന് അത് വെച്ചിട്ട് ആൾക്കാരൊക്കെ ചായ കുടിക്കാൻ പോക അത് വെച്ച് കൊറേ റീൽസ്ണ്ടാക്ക സ്റ്റോറിട ഇതൊക്കെ തന്നെയാണ് ഇപ്പാൾക്കാരൊര് ട്രെൻഡ് ആഹ് അതങ്ങൻതന്നെ ട്രൻഡിനപ്പല്ലെ പിന്നാൾക്കാര് പോവ ആഹ് അതെ അതെ ആരേലു എന്തേലും വന്നിട്ടൊര് സ്റ്റോറിയോ ഇൻ്റെ നാട്ടില് ആഹ്
ഇന്റെ നാട്ടിലിപ്പോ എട്ത്തന്നെ ഒരു പാടത്തിൻ്റെട്ത്താട്ടോ
ആഹ് പുതിയേ രണ്ട് ചായക്കടകള് വന്ന് എട്ത്തട്ത്തന്നെ ആഹ്
ഒരയ്മ്പ് മീറ്ററ്ണ്ടാവൂല
ആഹ്
ആദ്യൊര് ചെറിയേ പെട്ടിപ്പീടണ്ട് വല്ല്യ സെറ്റ പ്പല്ല പക്ഷെ ഇത് നല്ലൊര് കാണുമ്പ തന്നെ ആൾക്കാര് കേറിരിക്കാൻ തോന്നും അങ്ങൻത്തൊര് മോഡൽല് പാടത്താണ്ത് തൊടങ്ങീക്ക്ണ് പാടണ്ട് അപ്പൊർത്ത് പൊയീണ്ട് എട്ത്തന്നെ
ആഹ്
പിന്നെ നല്ല കുഴപ്പില്ലാത്ത റോഡും പാർക്കിങ്ങും ഉള്ള അതൊ
ആഹ് അതെ അല്ലെ ഇപ്പൊ ആൾക്കാര്ക്ക് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാര് കുറെ വരും പിന്നെ പാടല്ലേ നല്ല പ്രകൃതിയൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ ചായ കുടിക്കാല്ലോ വച്ചിട്ട്
ആഹ്
അത് പുറത്ത്ന്ന് എന്തോ തോന്നുന്നു ഇപ്പോൾ കേൾക്കണ്ടോ
ആഹ് അത് അതിനത് അത് നല്ല കേൾക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് എടുക്കുന്നമാതിരി
ആഹ്
ഉള്ളുക്ക് പോയാല് ഉപകാരം മറ്റേതെച്ചാല് പിന്നെപ്പോ എന്താ ഹെൽത്താണ് നമ്മൾ പറഞ്ഞ് വന്നത്
ആഹ് ഹെൽത്തിന്റെ ഒരു വിഷയം നമ്മുടെ കേരളത്തില് നല്ലൊരു പ്രശ്നം ഉണ്ടാക്കും കുറച്ച് കൂടി കഴിഞ്ഞാ ഉം
ഉം
ഇപ്പൊ തന്നെ നമുക്ക് നോക്കുകയാണെങ്കി ഇപ്പ നമ്മൾ അങ്ങാടിയിലൊക്കെ എന്താണ് ഹോസ്പിറ്റലും അത് പോലെ തന്നെ ഈ ഹോട്ടലുകളിലാണ് കൂടുതലുള്ളത് കാര്യയിട്ട് ഇപ്പ നമ്മൾ കാണണുന്നത് അങ്ങനത്താണ്
ആഹ്
നിങ്ങള ശബ്ദം ക്ലിയർ ആവ്ണില്ലല്ലോ
ഇപ്പോൾ ക്ലിയറാവുണ്ടാ
ആഹ് ഇപ്പ ഓക്കെ ആണ്
ആഹ് അല്ല ഏറ്റവും കൂടുതൽ കയ്യപ്പുള്ള ഒരു ഹോട്ടലും നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയാണ് കാരണം ഹോട്ടലിന്ന് നമ്മൾ അടിച്ചർക്കണ ഫുഡ് കഴിക്കും എന്നിട്ട് നേരെ ഹോസ്പിറ്റല്
ആഹ് അതാണ് പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ കൂടിക്കൊണ്ട് വരാണല്ലോ
ഉം ഉം ഉം
ഉം
പിന്നെ ഹോട്ടലിൽ ഹോട്ടലില് ഒര് അങ്ങോട്ട് കഴിഞ്ഞാല് ആ ഹോട്ടലാർക്ക് ലാഭാണ് ഹോസ്റ്റലാർക്ക് ലാഭ രണ്ട് ലാഭാ ഉണ്ട് അവിടെ
ആഹ് അതെ അതെ രണ്ട് കൂട്ടരുടെയും ജീവിതം സുഖമായി പോകും
ഉം അങ്ങനെക്കെണ് കാര്യങ്ങള് അവിടെ എങ്ങനാ
എങ്ങനെയാ
ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ ആഹ് ഇപ്പൊ ഹോ ട്ടലും ഒന്നും ഇല്ലാത്തൊരു അങ്ങാടി പോലും ഉണ്ടാവില്ലല്ലോ എല്ലായിടും എല്ലാ അങ്ങാടിയിലും മത്സരങ്ങളല്ലേ രണ്ടോ ഹോട്ടലുകൾ തമ്മില് അല്ലെ രണ്ടോ മൂന്നോ ഹോട്ടലുകൾ തമ്മിലുള്ള മത്സരങ്ങളേക്കാലം അപ്പൊ അതുപോലെ തന്നെ എല്ലായിടത്തും ഇപ്പ കേരളത്തിലെ എല്ലായിടത്തും ഭക്ഷണം കിട്ടാ ത്തൊരു ഏരിയ പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നത് എല്ലായിടത്തും ഹോട്ടലുകൾ വന്നൊണ്ടിരിക്കയാണ്
ഉം ഇപ്പൊ ഈ സിലിണ്ടറിനൊക്കെ വില കൂടിയൊണ്ട് കടിക്കും ചായക്കൊക്കെ പന്ത്രണ്ടായി പൊറാട്ടക്കൊക്കെ പതിനഞ്ച് ഉണ്ട് പതിമൂന്ന്ണ്ട് അവ്ടൊക്ക എത്രേയ നമ്മളെ നാട്ടിലൊക്കെ പതിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കൊറവ് വല്യ ഒന്ന്ണ്ട് പതിനഞ്ച് ഒക്ക അയ്ക്ക്ണ്
ആഹ് റേറ്റിലാണ്
പതിനഞ്ചല്ലേ എന്താ റെയ്റ്റ്
ആഹ് റെയ്റ്റ് കൂടും ക്ഷേ ഇന്നാലും ആൾക്കാര് ഇത് കഴിക്ക്ണ്ട് ഏഹ് ആരും കഴിക്കാണെന്റാ ണ്ണം കമ്മ്യാക്കീട്ടില്ല
അയ്ന് പറ്റൂലല്ലൊ പൈസ കൊട്ക്കാന്നല്ലാതെ
ആഹ് അതെ അതെ നമുക്കിപ്പൊ അത്യാവശ്യം വരുമ്പൊ കഴിക്കാന്നല്ലാതെ ഏഹ് നമ്മള് സ്ഥിരായിട്ട് കഴിക്കന്ന്ള്ളതൊര് ഉം ആ ഒര് പ്രവണത ഞമ്മളെ ജീവിതത്തിൽന്ന് ഒഴിവാക്കണംന്നാ എനിക്ക് തോന്ന്ന്നത്
ആഹ് അത് ഒഴിവാക്ക്ണം ഞമ്മള് ഒര് മാസ്ത്തില് രണ്ടു മാസത്തില് കഴിക്കാന്നല്ലാതെ ഇയിന്റെ എടക്കെടക്ക് കയിക്ക നമ്മ് വീണ്ടും ആ ഒച്ചങ്ങനെ
ആഹ് അതെ അതെ ഉം അവടെ പൊറത്തെന്തൊ പണി എന്തൊ നടക്ക്ണ്ടോൺ
ഉം അത് കൊറ്ച്ച് ഉള്ള്ക്ക് നിക്കാൻ പറ്റുവാണെങ്കിലേ അപ്പൊ അതൊക്കേണ് പ്രശ്നം പിന്നെ ഇപ്പൊ ന്താ നാട്ടിലൊക്കെ അപ്പൊ അങ്ങനൊക്കേണ് ഹോട്ടലും കാര്യങ്ങളും
ആഹ് ഹോ ട്ടലും കാര്യങ്ങളൊക്കെ ഇണ്ട് അതിനന്സരിച്ച് രോഗികളും ഉണ്ട് രോഗങ്ങളും ഉണ്ട് ഹോസ്പിറ്റലും ഇണ്ട്
ഉം ആഹ് ഇവടെ ഇപ്പോ ഹോട്ടല് കൊറവൊന്നുല്ല ഞാൻ ഇപ്പൊ ടൗണിന്റെ അല്ലെങ്കിലും മ്മള് ഗ്രാമത്തിലും ഇപ്പൊ അത്യാവശ്യം ഹോട്ടലും കാര്യങ്ങളൊക്ക വന്നിനി പിന്നെ ഈ ചെറിയ പെട്ടി പീടിയേക്ക് വരെ ആൾക്കാര് ഇണ്ട് ആൾക്കാര് എല്ലാത്തിലും ഇപ്പൊ ഒരു ഹോ ട്ടല് തൊടങ്ങിയാ എല്ലാത്തിലും ആൾക്കാര്ണ്ട് പിന്നെന്താ പിന്നെന്തൊ ഇപ്പഞി പറയാള്ളത് ഇങ്ങനെക്കേണ് ഇവ്ട്ത്തെ അവസ്ഥ ഇനി ആരും നോക്ക്ണില്ല അതിന്റെ കാര്യായിട്ട് പറയാള്ളത്
അതെലെ ആൾക്കാർകൊക്ക നോക്ക്ണം ആരോഗ്യം ശ്രദ്ധിക്കണം ന്നൊക്കെ ആഗ്രഹണ്ട് പക്ഷെ എന്താച്ചാല് നിയന്ത്രണം ഇട്ട് പോവ്ന്ന ഒര അവസ്ഥേണ്
അതന്നെ അത് അത് ശ്രദ്ധിച്ച തീരാവ്ന്ന മാത്രെ ഉള്ളു പക്ഷെ എന്ത ചെയ്യ ആരും അങ്ങട്ട് അതിന് മുതിര്ണില്ല
ആഹ്
നാട്ടില് ഇപ്പോ പുതിയതായിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് ഹോട്ടലൊക്ക ഹോട്ടല് തൊറന്നെന്ന് പറഞ്ഞിലെ അവിടൊക്ക പെരും ങ്കച്ചോടാണ് ഇതൊ നാട്ടേർക്ക് നല്ലൊരു സ്ഥലം കിട്ടീപ്പൊ ആൾക്കാരെല്ലാരും അങ്ങ്ട്ട് പോവാൻ തൊടങ്ങി വേറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്ക ഇണ്ട് പക്ഷെ അങ്ങ്ട്ട് ഇപ്പാരും പോക്കില്ല നമ്മൾ പഴേ ഹോട്ടലുകളൊക്ക മാറ്റി പുതിയ ഹോട്ടലിക്ക് മാറി എന്താചാല് ഈനല്ല കച്ചോടം കി ഹോട്ടല് ഇപ്പ നല്ല ഏഹ് ഇട്ട്ണ്ടൊ നല്ല കാര്യങ്ങള് മസാലീം കൂട്ടൊക്ക ഇണ്ടൊ
ആഹ് നല്ലാ ഉം നല്ല ഫുഡ്ഡ് ഇവിടുന്ന് ന്ന്ച ആൾക്കാർ ഇപ്പ അങ്ങ്ട്ടാണ് പോണത്. ചെ അയിന് ക്യാഷ് നോക്ക്ണില്ല അവടെ അവര് നല്ല ഫുഡ്ഡും നല്ല ഹയ്ജീനിക്ക് ആയിട്ട്ള്ള ഫുഡ്ഡ് അവ്ട്ന്നാണ് കിട്ട്ണെച അവര് അവടെ പോയിട്ട ഫുഡ്ഡ് കഴിക്ക്ണെ
ഉം അപ്പൊ അതൊക്കെ ആരോഗ്യത്തിന് കൊഴപ്പ പൊ അയിന്പൊ ആരോഗ്യം നന്നാക്കാന് ഞമ്മള് നമ്മളെ തന്നെ സൂക്ഷിക്ക വേറെ നമ്മള് ഒക്കെ നമുക്ക് ഇണ്ടാവും അല്ലെങ്കി എന്ത നമ്മക്ക് ബുദ്ധിമുട്ടും അത്രെക്കെ അതിന് പറയാള്ളു
ആഹ് അതെ അതെ ആഹ് ഓക്കെടാ എന്തായാലും കൂട്തല് ലയ്റ്റ് നേരി എപ്പ്ളേലൊക്ക കാണുമ്പ സംസാരിക്ക